ആഹ്! എണ്ട് ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞു എന്തണ്ട് സുഖം തന്നെയാ
എന്താ ഒക്കെ സുഖം അലഹദ ല റാത്ത് തന്നെയാണ് കൊഴപ്പൊന്നുമില്ല
അതെയ ചായല്ലാ കുടിച്ചാ
ചായടി കഴിഞ്ഞു അലക്കല്ല ആണ്
അതയാ ഞ ഞാനും അതെയ നമ്മളെല്ലാം ആല ക്കലും വല്ല ആലക്ക മീ ഷീണൊന്നുമല്ല ഇവിടെ
ഞാാന് കൊറച്ച് സാധാ ഞമ്മള അതൊന്നും ഞൻ ഇടൂല മക്കളതൊക്കെ യൂണിഫോം അല്ലാത്തൊക്കെ ചളി ആവാാത്തൊക്കെ മെഷീ ല്ലാണ്ട ഇടും കപ്പാടൊന്നും കഴൂല പിന്നെ അങ്ങനെ എന്തൊക്കെ വെരും മഴയാണ് ഇവിടെ നിങ്ങള അവിടെക്ക എങ്ങനെ
മഴ കുറവാന്ന് രാവിലെ ഉണ്ടായിന് കൊറച്ച് മഴ ഇപ്പൊ ഇരുട് മൂടി കെട്ടിട്ടേ ഇണ്ടായിന് എത്ര നേരം ഇപ്പം കൊറച്ച് വെയിയില് വന്നിട്ടിണ്ട് അതൊണ്ട് പിന്നെ അലക്കാൻ വേണ്ടി തയ്യാറെടുക്കുവായിന്ന് അലക്കേ നിലക്കുന്നതിടൊക്കെ കുറച്ച് ഫോണ് നോക്കിട്ട എന്നട്ട ഇങ്ങിട്ട് വന്നതാണ്
ആ ഇപ്പൊ പറഞ്ഞതില് ഇടക്ക ഒരു റെസ്റ്റ് ഇപ്പ നമ്മുക്കും വേണ്ടേ അതിന്റെ അടി കൂടെ ൻന്റെറെടിയില എപ്പളേ ചായക്ക് ദോശല്ല ന്നോ സംബന്തി അതൊക്കെ കഴിഞ്ഞു കുട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏ
ചായേ നമുക്ക ദോശം തന്നെ ദോശയും കാത്തത്തൊക്കെ അറിയന്ന് പരിപ്പ് കറി ഉ പരിപ്പ് കറിിയുണ്ട് മീൻകറിിയ എല്ലാം ഉണ്ട്
ആഹ എന്താ ഫുഡൊക്കെ ആയോ
ഇല്ല ഇല്ല അല്ല വെക്കണത്രേ പിന്നെ മീൻകാരം വന്നിട്ടില്ല മീൻ മീൻ വന്നിട്ടാോ അതിന്റെിടക്ക് പതിനതിന മണിയ ആക മീൻ വരാൻ വേണ്ടിട്ട്
നല്ലൊന്നും വരുവോ വെള്ളാഴ്ചീസം
ആഹ നമ്മുക്ക് അങ്ങന വായ്പൊന്നുമല്ല
പ വരൂലേ അങ്ങനെ വരുന്നാൽ അയാ സുഖമാണ് റെ
അവക്ക് അങ്ങനെ വെള്ളിയാഴ്ചന്നൊ ഒന്നുംല്ല
ഏ അങ്ങനെ നിത്യം വരുന്നല നമുക്ക് സുഖമാണ്
അതെ അതെ ഇടക്ക ലീവ ഉണ്ടാവും വെള്ളിയാഴ്ച ദിവസംന്നും അങ്ങനെ ലീവ് ഉണ്ടാവൂില്ല കൊറവാ ഉ മീനൊക്കെ പക്ഷെ മീനക്കെ ഭയങ്കര വിലയായുകൊണ്ട് ഒരു വരുത്തില്ല പ്പം മീനന്നരം അങ്ങനെ വാങ്ങുന്നില്ല പോലും വിലയായ അതണ്ട്
ഇപ്പൊ വിലയണേ പെരും വിലയാണ് ഇപ്പൊ ആരും വാങ്ങണില്ലാ
വെലയാ
നല്ല വലയുണ്ടേ കൊറച്ചൊന്നുംല്ലേ ഇരുന്നൂലുമ്മേലൊക്കെയാണ് ഫുള്ളായിട്ട് തുടങ്ങണ തന്നെ
അതെ അതെ ഇരുന്നൂറല്ല നന്നൂറും
ഉം അല്ല ചെറു ചെറു മീനുകൾക്കാ ഞാൻ പറഞ്ഞതേ ഇരുന്നൂറ് ർമന്നാ ചെറ ചെറു മീനുകൾന്നെ തുടങ്ങണുന്നത് പിന്നെ വലുതൊന്നും പറയന്നെ വേണ്ടല്ലോ
പത്തിയെല്ലാം നൂറ് നറുപ്പക്ക്
ആ അതന്നാ പറഞ്ഞത് ഒരു നേരത്തിന് തയ്ല്ല അതാണ് ഈ മക്കളും കുട്ടികളുംക്കെ എല്ലോടത്തേ നമുക്കൊന്നു കഴയിൂലേ അങ്ങനെ പറഞ്ഞാൽതിരിക്ക് മക്കളെ എന്റെ മക്കൾക്കൊന്നും മത്തിയേ പറ്റൂല കേട്ടോ ഇവിടെ ഞാൻ പറ വിറ്റാമിൻ ഇല്ലതാണ്
അതെ മത്തിയല്ലേ തിന്നണ്ടത് മത്തിയേൽ നമുക്ക് ഇടല്ല ഇഷ്ടന്ന് പൊരിച്ചതെ തന്നൂല
ഇവിടയും പൊരിച്ചത് പറ്റൂല കാരണം മുള്ളിങ്ങനെ ആയതോണ്ടേ നിങ്ങളെന്തിനാണ് ഈ മീൻ വാങ്ങണ ചോദിച്ച
ആഹ മത്തിക്ക് മള്ളതികല്ലേ ആ നമ്മടത്തെ മക്കക്കൊക്കെല്ല ഭയങ്കര ഇഷ്ടം ഉ ഒച്ചമീന ആണെങ്കില് മത്തിയ അയില അങ്ങനത്തെ തന്നെ നല്ല ഇഷ്ടമാണ് അവരിക്കും ഈ മുള്ളൻസ് അങ്ങനത്തെല്ലാം ഉള്ളത് പറ്റില്ല എന്നാലും അങ്ങനെങ്ങനെ തിന്നും മീന ഇങ്ങനെ പൊരിച്ചത് കൊടുക്കും ഉച്ചക്കത്തെ പണിയൽരിക്ക അാ
ഉച്ചകത്തെ പണി ഏകദേശങ്ങിട് കഴിഞ്ഞു ഇനിയിപ്പ തുൊട കക്കാനുണ്ട് അതും തുടച്ചിട്ടില്ല ആ പണീന്റെട ബാക്കി വീട്ടില് ആ ഹസ്ബൻറും മക്കളും ഉണ്ട് ഉമ്മ ഉണ്ടാലിന്റെ ഉമ്മ കക്കാന്റെകൂടെയാണ് ഇപ്പോൊ അങ്ങനെ അമ്മ ഇടക്ക ഇങ്ങനെ എല്ലാരും വീട്ടി കൂടി ഒന്ന് പോകും അധികം മട ഇണ്ടാവും
ഉം
അപ്പൊ ഒന്നല്ല വിഞ്ഞന്ന് പോയതാണ് ആഹ് ഇടക്കൊന്ന് വിസിറ്റ് ചെയ്യണല്ലോ
ഉ മക്കളതെ കുറെ കൊറെ ആളിണ്ടാ
മൂന്നാള് മൂന്നാമക്കളും ഒരു പെണ്ണും ആണ്
ആഹ ആ ഉം പെൺ പെൺ പെണ്ണ് എനക്ക് ഇവിടാ എന്റെ ഹസ്ബൻഡ് ന്റെ വീടന്നെ അവര്ക്കും മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണൂ ഒരാണും ഇവിടെ അമ്മ ഉം അനക്ക് മൂന്നാളെന്നെ
മൂന്നാളന്നെ ആ
മൂന്നാല് രണ്ടു പെണ്ണും ഒരാണും
രണ്ട് പെണ്ണും ഒരാണും ഏ എനിക്ക് മൂന്നാമക്കളാണ്
ഉം മൂന്നാമക്കള്
മൂന്നാമക്കള്
ഉം ഉം എല്ലാരും വലുതായിനാ
ഇല്ലേ ചെറിയ മക്കളാ ഒക്കെ വല്യോൻ ഏയില് മറ്റോന് മൂന്നില് ചെറുത അങ്ക കലവാടി ഇപ്പോ പോവലൊട്ങ്ങീട്ടുള്ളു
തെ എനക്കും ചെറിയ മക്കള് തന്നെയാണ് രണ്ടാള് ഏഹ് രണ്ടാള് ഉം രണ്ടാം ക്ലാസ്സി പഠിക്കുന്നു മറ്റവര് രണ്ടാളും ആ ചെറിയ ആള് യു കെ ജില്
യു കെ ജി യാ ആ ചെറിയ മക്കളാ ന്റെ മക്കളെ കൊണ്ട് മാതിരില്ലേ ഒക്കെ പറഞ്ഞ മാതിരി ഒക്കെ സ്കൂള് പോയില്ലാണ്ട്
ആ എല്ലാരും സ്കൂളിൽ പോയിട്ട്താ സ്കൂളി പോയാലേ കൊറച്ച് സമധാനം പണിയെടുക്കാൻ കഴിയൂ അത്ര വലിയ കുരുത്തക്കേട്
ഇല്ലെങ്കിൽ ഓല പരിഹരിച്ചാനൊള്ളു നേരെേ ഓല ബാക്ക് നടക്കണം
അതെ ബാക്കില് നടക്കണം അവര് പോകുന്നവരെ അവരുടെ ബാക്കില് അങ്ങനന്നെ പണിയൊന്നും ഒരുങ്ങൂല അവര് പോന്നവരെ ചായേടെ കടി അതാക്കിയിട്ട് അവരെ ബാക്കില് പോയി കഴിഞ്ഞിട്ടാവും ബാക്കിയുള്ള പണി
അതന്നെയാണ് സത്യാണ് എല്ലവോടത്തും എല്ലാ വീട്ടി ലുള്ള അവസ്ഥ ഇതന്നെയാണ് മക്കള് ഇല്ല ഇന്നിപ്പോ വല്ല്യോൻ പോയിട്ടില്ല വല്യോൻ വയറുവേദന ആയിട്ട് ഓൻ പോയിട്ടില്ല ഓണ്ട്പ്പോടകത്ത് ഓൻ വയർ വേദനെടു ങ്ങീട്ട് മൂന്നീസായി അപ്പൊ ഇന്നലിം കൊണ്ടോയി ഡോക്ടറെ കാണിച്ച് ഇനിപ്പൊ ഇന്നൂച്ചേന്റേഷം കൊണ്ടോണം ഒന്നും കൂടി സ്കാനിങ് എടുത്ത് കൊണ്ടുരാൻ പറഞ്ഞിട്ടുണ്ട് സ്കാനിങ് എടുത്ത് ചെല്ലാനാ പറഞ്ഞെപ്പോല് അവർക്കും പ്പോ ഒന്നും പറയാൻ പറ്റൂല്ലല്ലോ നമ്മള് വെറുതെ അതും ഇതും മരുന്ന് കുടിച്ചിട്ട് കാര്യംല്ലാ എന്നറിയ ഡോക്ടറ് എന്താ സംഗതി അറിയണം എന്ന്ണ്ടെങ്കി സ്കാനിങ് എടുക്ക നമ്മള് എന്ന പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടില്ല മരുന്ന് എന്തിനാണ്ന്ന്ല്ല നമുക്ക് കുടിക്കല്ലോ
ഉം ഉം
അതാണ്പ്പൊ അവര് പറയ്ണത് അപ്പൊ പിന്നെ ഇനി ഇപ്പൊ ഇന്ന് ഹസ്ബൻന്റ് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം സ്കാനിങ് എടുക്കാൻ പോകാന്
ഞാ
സ്കൂള് പറഞ്ഞയച്ചില്ല പറഞ്ഞ യച്ചാലും ഇതന്നെ ടീച്ചർമാര് വിളിച്ചും കൊണ്ടരാൻ വരോ കു ട്ടിക്ക് വയ്യാട്ടോ പറഞ്ഞ്കൊണ്ട് അ ഇനീപ്പോ നമ്മള് വെറുതെ റിസ്‌ക് എടുത്ത് അല്ല കൊറച്ചങ്ങട് പോണം ഒരു ബസ് ബസിനാ പോവല് സ്കൂൾ ബസ് ഉണ്ട് മുന്നിലൂടെ
മ് ആഹ് ആഹ്
സ്കൂൾ ബസുണ്ട് നിങ്ങക്ക് അടുത്താ സ്കൂളും
അടുത്തന്നെയാണ് സ്കൂള് പഷെ ങ്കില് കൊണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതോണ്ട് സ്കൂളിൽ തന്നെ ബസില് തന്നെ വണ്ടിക്ക് തന്നെയാ പോക്ക്
ആഹ് ആഹ് ആഹ് ചെറിയ മക്കളല്ലേ ചെറിയ മക്കക്കൊക്കെറിമ്പോ നമ്മള് പണ്ടത്തെ മാതിരി നടത്തൊന്നുംല്ലല്ലോ പ്പോ അപ്പൊ കാരണം സ്കൂൾ ബസ്സ് ഇണ്ടല്ലോ ഫുള്ളായിട്ട്
നടത്ത ഞാൻ എടുത്ത് എല്ലാരും എടുത്തിട്ട് എടുത്തിട്ട് നടക്കേണ്ടി വരും
അതാണ് ഇവിടിപ്പോ ഞാൻ കൊറച്ചേ പോകുള്ളൂ അംഗനവാടിക്ക് അന്നാതന്നെ കരഞ്ഞ് ഓനെ എടു ത്ത് അവിടെ വരെ ഞാൻ പറയും കൊയങ്ങു അങ്ങോട്ട് പറയുമ്പോ കുറച്ച് സ്ഥലം ഉള്ളൂ ഞമ്മക്കും കഴിയണില്ലല്ലോ എടുത്തു കൊണ്ട് പോവാനൊന്നും ഉള്ളൊരു ഇതില്ലാ റയും ഞാ മക്കളെൊന്നും കഴിയൂല അറിയന്ന് എന്നിട്ട് ഞാൻ അവിടെ എത്തിയപ്പോളേക്കും ഞാൻ കൊയഞ്ഞു ഞാന് അവിടെ ഇരുന്ന് അഞ്ച് മിനിറ്റ്
അംഗനവാടി പോകുമ്പോ നമ്മൾ അങ്ങ തന്നെയ അംഗനവാടി തന്നെരിക്കലാന്ന് പറയും
അതന്നെയണെ ഓന മെല്ലെ അവിടെ ഇരുത്തി പോവും പിന്നെ കരച്ചിലാണ് പോകും കൂല ന്നുല്ല പറച്ചിലേ ഉള്ളു അങ്ങൾക്ക്
ഉം
അയിന്റെ എടേൽ ഇടക്ക് പനി അസുഖം പറഞ്ഞ്കൊണ്ട് അങ്ങനെ ലീവ് ആകും അപ്പൊ കുട്ടിക്ക് അധികം മടി കൂടാണ് നമ്മളെന്നും സ്ഥിരായിട്ട് പോകുമ്പോ പിന്നെ കൊറെ ഒക്കെ റെഡി ആവും ഇല്ലെങ്ക ഇല്ലെങ്കിൽ പറഞ്ഞാ ആഹ എന്താ അവിടെ കരച്ചിലൊക്കെ ഉണ്ടോ എൻ കെ ജി യു കെ ജിക്കാരൊക്കെ
ഇല്ല കരച്ചില് ഇപ്പൊ തുറന്ന രണ്ട മൂന്ന് കുട്ടികൾ കരയുന്നുണ്ട്ന്ന് പറയ അന്ന് കരയുന്നകണ്ടിനി എന്റെ മോളൊന്നും അങ്ങനെ കരയൊന്നുല്ലാ അവർ ക്കെല്ലാം ഭയങ്കരന്തോഷം ആന്ന് സ്കൂൾ
ഏഹ്
ഉ മടിയ ഇടക്ക് ലീവായാലുള്ള മടിയേള്ളൂ ഇപ്പൊ വെക്കേഷനെല്ലാം കഴിഞ്ഞല്ലന്നേരം ചെറിയരു മടിണ്ടായിരുന്നു പിന്നെ കൊയപ്പില്ലാണ്ട് ഇപ്പ പോന്നു
അല്ല രസ എല്ലാന്ന് കണ്ട ഓല് പോവേ
ആ അവര് പിന്നെ അവർക്ക് അത് തോന്നി ഈ നമ്മള് പോവാണ്ടിരുന്ന ശരിയാവൂല എന്തിയാലും നിർബന്ധിച്ച് പറഞ്ഞയക്ക്
അതാണെ ഓൽക്ക് പോലെ മനസ്സില് അമ്മളണ്ട മുതുങ്ങി കിട്ടിയ ഒരു കൈച്ചിലായി വിചാരിച്ച കൈയ്യണ പരമാവധി ഒന്ന് നോക്കിയോക്കാണ് അല്ലാത്ത പ്രശ്നൊന്നും അല്ലപ്പ ഇത് കഴ്യണതും ആ ആന്ന് പറഞ്ഞാ പോണ്ടല്ലോ അമ്മമാര് ആന്ന് പറഞ്ഞാല് കഴച്ചില അയിലേ ഒന്നിട ചവിട്ടിയോക്കും അത് പറഞ്ഞ് ചിരിക്കണ്ട് ടീച്ചർമാര് ഇന്നല മീറ്റിംഗ് ആയിരുന്നു സ്കൂളിൽ. അപ്പൊ ഓരോ കഥ ഇങ്ങനെ പറയയാണ് ഓരോ കുട്ടികൾ വരുന്നതും അപ്പൊ ഒന്ന് ഞാൻ ടീച്ചർമാരും പിന്നെ ഫ്രണ്ട്സ ആണല്ലോ അപ്പൊ എല്ലതും പറയല്ലോ
അതെ അതെ
ഇപ്പങ്ങനാണല്ലോ അപ്പൊ ടീച്ചർമാര് പറയാ ഞങ്ങള് മീറ്റിങ്ങിന് വന്ന് ഞങ്ങൾ ഇത് കഴിഞ് ക്ലാസിൽ ത്ത് വന്ന നോക്കുമ്പോ അല്ല എന്താപ്പിച്ചന്ന് വർക്കൊന്നും ചെയ്തിട്ടില്ലേന്ന് ചോദിക്കും ഇന്നലെ രാത്രി വേദന അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് ചെയ ഇന്ന് ഞൻ സ്ക്കൂൾക്ക് പോരണ്ടാ വിചാരിച്ചീന് പക്ഷെ ഇമ്മച്ചി ഇപ്പച്ചി ആരെ തെക്കണ്ട പറ അമ്മച്ചിനിപ്പച്ചി ഇവിടെത്തിയ ഇമ്മച്ചിനിപ്പേനേം കുറ്റാണ് നിങ്ങൾ രണ്ടു പേര് സ്കൂ ഒരാൾെ അയക്കാാവോ ആ സ്കൂൾക്ക് പോരാ നിങ്ങ അയക്കണില്ല ടീച്ചർമാരന്നെ പറയാ ഞമ്മോളോട് എല്ലാം രഷീദാക്ക ക്കളോടും പറയാണ് ഓരോ കുട്ട നോട് എന്തെങ്കിലും പ്രശ്നം എഴുതാത്തെ ചോയിച്ചാല് ഓൽക്കിപ്പറ്റാലേന്ന് കോര ഈനി ഇല്ലെങ്ക വയർവേദന ഇനി പല കാരണങ്ങളാണ് പക്ഷെ ഞങ്ങളിന്ന് സ്കൂൾക്ക് പോരണ്ടാ വിചാരിച്ചു ഇനി പക്ഷെ ഇമ്മച്ചി ഇപ്പച്ചി അയച്ചി ഇല്ലാന്ന് പറയി
ആായ
ടീച്ചർമാരന്നെ ടീച്ചർമാരും കുട്ടികളന്ന് പറയണത് ഇപ്പോ ഭയങ്കര കോമ്പിനേഷൻ ആ ആദ്യക്കെ ടീച്ചേഴ്സ്മാരോടൊന്നും നമ്മള ഇങ്ങന്ത ഒന്നും മിണ്ടേ ആഹ - ടീച്ചേഴ്സ്മാര് കാര്യപറിംക്ലാസ് എടുക്കും കഴിഞ്ഞും ടീച്ചർമാര് പോകും അത്രേ ഒള്ളു ഹോ ഇപ്പൊ ഒരു മിനിറ്റ് ഓല്ക്ക് എന്ത അസുഖം വന്നാൽ ഓല് ഫോൺ വിളിച്ച്ഞ്ഞ്അസുഖ ആവണ്ട ഓൽക്ക് എപ്പള്ളെങ്കിൽ എന്തെങ്കിലും ആവശ്യുണ്ടോ? ഇവിടെ മറന്ന് വെച്ചിണോന്നുണ്ടെങ്കി ഓല് വിളിക്കുക ടീച്ചേഴ്സ്മാരെ ഫോണും വാങ്ങി വിളിക്കുക ഞാൻ പറയാ അന്നത്തെ കാലം ഇന്നത്തെ കാലം ഇല്ല മാറ്റിയാണ് പറയാ ഞാനേ. ഇപ്പ കാലത്ത് കുട്ടിൾക്ക് അങ്ങനത്തെ പേടിയോ കാര് കാര്യങ്ങളോ ഒന്നുംല്ലാ ടീച്ചേഴസ്മാര് ഓല് ഫ്രണ്ട്സ് ആണ്. ഓല്ക്ക് ഓലെ ഫ്രണ്ട്സിനൊക്കെ ഫ്രൻസിനെ പോലെയാണ് പറയഞ്ഞ ഏേ ആ മാഷിനെ ച്ചർഎന്താ കൊയപ്പം ഇമച്ചി നല്ല നല്ലതാണ് ഞങ്ങക്ക് ഫോണൊക്കെ തരും അതാണ് ഓൽക്ക് മെയിന് ഫോൺ കൊടുക്ക കൊണ്ടുന്നാ അത് നല്ല ഫ്രണ്ട്സാ ഭയങ്കര രസാണ് എന്നറിയോ കുട്ട്യാളെകാര്യം ആലോയിച്ചാലേ എന്നാ ആഹ് എന്നാ ശെ
ഓക്കെ